ആ
ഹലോ
ആ
എവിടെ
വീട്ടിലാണ്
നമുക്ക് ക്ക് ട്രിപ്പ്പ്ലാൻ ചെയ്യണ്ടേ
അ പ്ലാൻ ചെയ്യണേ പോണം
എവിടുക്ക പോവാ
എവിടക്കാ നമ്മക്ക് നമ്മളെ വായ്ബിൻഅനുരാരിച്ച സാധനം വേണം നമ്മക്ക് ഈ ലോക്കൽ സ്ഥലങ്ങളൊന്നും നമ്മുക്ക് പറ്റൂല
ലോക്കലണാ
അതായത് മറ്റേ അതായത് ഞമ്മളുടെ ടേസ്റ്റ് അതായത് നമ്മുടെ ടേസ്റ്റ് പറയുന്നത് ലോ ബഡ്ജറ്റ് വിത്ത് വിത്ത് കാൽനട യാത്ര അന്ന് നമ്മള് ഉദേശി
പോവാ നല്ല സ്ഥലം ആണ്ടേ
നല്ല സ്ഥലം വേണം അത് ഏ കുറച്ച് നോ നോർത്ത് വേണോ മഹാരാഷ്ട്ര
പ്രോട്ടോക്
ആ ഫോർട്ട് ആ വേറെയന്തൊക്കെയാഉള്ളെ
വ ഡൽഹി ചൂടല്ലേ കാലംപ്പൊ
അത്പ്പോ എല്ലായിടത്തും ചൂടാ ആഹ പക്ഷെ ചൂട് എല്ലായിടത്തും ചൂടാ
അതല്ല അക്ക്ത്ത ഹാജിമാല് പോയാലോ പൂതിയ വ്
കുമുദേവ ല്ലേ
ആഹ ഉണ്ട്
ആഹ താജ്മലേ കു തമിഴ്നാട് ആഹ് അത് കാണല്ലേ
ആഹ് അടിപൊളിയ്ക്കലെ പക്ഷെ ആഹ് തണു മഞ്ഞുകാലത്ത് പോകുമ്പല്ലെ അയ്ന്റെ വ്യൂ തുളു
തൺപ്പ് വാണം. ഇപ്പൊ പോയാ മുട്ടവേയ്ലെക്കാരിം. ഏഹ്
പിന്നെ ഇവടെ അടുത്ത ന്നല്ലെ തൺപ്പുള്ളത് എന്താ ഇപ്പൊകൊടേകനാല്, മൂന്ന്ർ, വട്ടവടൊക്കെ.
ഏഹ് ഔടൊന്നുല്ല. ഫുള്ള്ചൂടാ, ഫുള്ള്ചൂടാ എല്ലോട് കേരളംമൊത്തം ഇന്ത്യമൊത്തം ചൂടാ.
ഞങ്ങളെ ഇബെന്ന്ണ്ട് ഏഹ് ഒര് ടീമ്ണ്ട് ഇപ്പൊന്നാലായിറുപ്യ ക്ക് വട്ടവട പോക്ണ്ട് ഇന്ന് രാത്രി.
ഇന്ന് രാത്രി അത് നഷ്ട്ടാ ആഹ് വട്ട ഇപ്പെന്താ, ഇപ്പെന്താണ് വല്ല ത് പറഞ്ഞത് ചൂടാണെന്ന. ഞമ്മക്ക്, അമ്മക്ക് ആഹ് അപ്പൊമ്മക്ക് എന്താപറയാ?
മഹാരാഷ്ട്ര അഹാരിയ ഫോട്ടോ ഒന്ന് കേറണംഇച്ച്.
ഞമ്മക്കെന്തായാലും ഞമ്മക്കെന്താ നോക്കാ ഇൻശാ അല്ലാഹ്.
ഇന്നാലും എങ്ങനെപോകും? ബസിന് പോണോലെ ഓസിക്ക്പോവാ.
ഓസി
ആഹ്
ഏഹ് ഫുള്ള് അങ്ങനെ മൂജും.
അല്ല ഇന്നാലും ന്നല്ലെസ്ഥലംമാണ്ടേ?
സ്ഥലെത്താ ഞമ്മക്ക് ഹെ എന്താ പറിയാ കൊർച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ട്ള്ള പിന്നെ ആഹ് ഇസ്റ്റോ ഹ് ഇസ് ഹിസ്റ്റോറിക്കലാവണം പശെ പറ്റങ്ങട്ട് ആവരുത്. അതായത് കൊച്ച് ഗ്രീനെറിം
അദനവാണ് ഒരു കുറച്ച് പച്ചപ്പും
ആഹ് ആഹ് വിത്ത് ഈ സ്റ്റോറിക്ക്
അത് അല്ല കരം
ആഹ് അപ്പൊ ആകെ പോവും അവിടെ ഉള്ളതാ
വെയിലകാരം ആഹ് അല്ല ഈ ഏനാഗേവ് പോണല്ലേ
ധ്യനാവിടെ ആ അല്ല അതൊക്കെ തനി ഹിസ്റ്റോറിക്കല്ലേ ആ അതാ പറഞ്ഞത് നമുക്ക് ത്ത് ഗ്രീനറിയ വാണ്ടി
ഒരു കാടിനുള്ളിൽ വല്യൊരു മലല്ല പാറ ആറനോടുള്ള ഒരു ഗുഹ ല്ല രസ ത്താണ് കാണാനെറ്റം
പക്ഷെ ആഹ് മനസിലായില്ലച്ച് ഏ പക്ഷേ ആകാ ഒന്നല്ലേ ഉള്ളൂ
ആഹ് അതന്നെ അവിടെ ആക അന്നെ കാണാണ്ടാവള്ളു
അത അത അത് മാത്രം
അല്ലെങ്കിൽ ഞാൻ റീല് കാണല്ണ്ട് മറ്റേ ഉത്തരാഖണ്ഡ് അയ്യായിർപയക്ക് പോയിരുന്നേ ഞാൻ പറഞ്ഞു ആ ടീം പോക്ണോണ്ട്പറഞ്ഞ് അയ്ക്ക് ഒരായിരംഉർപ്യകൂടി കൂട്ടിയ ട്രെയിനിൽ ഉത്തരാഖണ്ഡ് പോയി പോരാന്ന്
എന്നിട്ടോരെന്താ പറഞ്ഞ്
ഓരിക്കാറഞ്ഞാ പിന്നെ ഫസ്റ്റ് തന്നെ എന്താ മന്തിന്നെ വാണം പിന്നെ ഒസ്ത്തിന മന്തിടണം പൈസ വെറുതെ കി കിട്ടുലല്ലോ നടുക്കൂല നമ്മക്ക്റഞ്ഞാ ചെറിയ ഗ്രാമങ്ങളിലൂടൊക്കെ ങ്ങനെ നട തന്നേ ത്താൾക്കാരയ് കണ്ട് വർത്തൊനക്കെ ആ നല്ല കട്ടൻചായ ഐകൂട്ട്
ആഹ് പച് ആ ആ ഒരു സുഖം ഇത് കിട്ടൂല അതാണ് പറഞ്ഞത്
പ്പഞ്ഞിപ്പം
എവിട് ആഹ് ഇപ്പൊ എടുക്കും നടക്കൂല ഇപ്പൊ ഫുള്ള് മുട്ടവെയിലാണ് പുള്ളി പോരണ്ട്യരും
ഉം അല്ലങ്കി അടുത്താസം കഴിഞ്ഞിട്ടാണ്ട് പോണം
ആല്ലങ്കി ഓരോളിന്ത്യാ ഓ
ആ എങ്ങനെനടക്കും ഒരു സൈക്കൾ വാടകക്ക്ട്ത്ത്ക്കാണ്ട് പോണല്ലേ
ആ സൈക്കളോ അല്ലേ ഞാൻ പറഞ്ഞ മാരി മറ്റേ ഈ ഷൂസൊക്കെ എടുത്തിട്ടേ സൂസൊക്കെ ഉണ്ടായിട്ട് ആഹ് ബേ ആ ബാക്കില് ബാഗ് രീ ഒരു അഞ്ചാറ് ഓ
വെറും നാലഞ്ചാൾക്കാര്
ഉം പീക്ക് കേർ പീക്ക്
നാലാൾക്കാര് രണ്ട് വണ്ടീമേ ഊറ്റ് മോനെ ഇന്റെ മൊത്തർ കറങ്ങിയങ്ങ് പോര
ഇത്ര രസണ്ടാവൂലട്ടോ
ആയിന് എണ്ണ പൈസ മാണ്ടേ
പക്ഷെ അങ്ങനത്തെ സാധനം ഇഫൂക്ക് സ്വന്തായിട്ട് ഉണ്ടായണ്ടക്കട്ട് കിടിലേക്കാരം
ഉം
ഇപ്പോ ഇല്ലാത്തോണ്ട് നമ്മക്ക് അത് വേണ്ട
നമുക്ക് ട്രെയിനിലൊക്കെ എല്ലാത്തിലായിട്ട് ജനറലിണ്ട് ഔ മതിഎല്ലാത്തിലൊക്കെ പോയി മതു രെലൊക്കെ
പാതരണ ചൂടല്ലേ ചരില്ല ഇറച്ചി ചട്ടല്ല
അഒക്കെ മഹാരാഷ്ട്രന്റെ അടുത്തന്നല്ലേ
മതിരാ മുഅ് ആ ഒക്കെ മഹാരാഷ്ട്ര ആഹ് ഇല്ലെങ്കില് എന്തൊരു വാല്യുണ്ട് നമ്മള് ചട്ട ഉം ചട്ടന്റെ വാക്കില് കണ്ടില്ലേ
ആഹ ആഹ ആ അ ന്തോര് പേരുണ്ടായിന് ആ പിറ്റി വാലി ഇവിടെ
അങ്ങനത്തെ ആ അല്ലേ നോർത്തിലാണല്ലേ പക്ഷെ അത് കുറച്ച് ബീ സ്താല മറ്റേ മഞ്ഞീഴ്ച്ച അം അങ്ങട്ട് ആ അങ്ങനത്തെ സ്ഥലം ഉം ആഹ് ആഹ് ആഹ് മറ്റേ എന്താ പറയാ നാല ആയിര മീ രു പൊന്തിയയുള്ള ആഹ് അത അത്
അടിപൊളിയൊക്കല്ലേ അതേമാര്ക്ക് ഒന്ന് കണ്ണൂരുണ്ടല്ലോ ആ അതേമാര്ക്ക് സ്ഥലണ്ട് പക്ഷെ അപ്പ എങ്ങനെ സീസണങ്ങനെ വെയിലല്ലേക്കാരം
ആഹ അത് ഇപ്പോ എന്തായാലും ജോടി നട ഏ എതായത് ഏപ്രിൽ മെയ് മാസം
ഉം ഉം ഉം
അ ആ ഒരു
ഒര് ആ മയക്കാലത്താണ്ട് കിട്ടും ട്ടണം ണം മയിം മഞ്ഞും ഒക്കൊപ്പേക്കാരം
ഇപ്പൊ നമുക്ക് പ്രശ്നം ഉണ്ടാവൂല
ആ ക്ഷെ മയാവുമ്പോ പിന്നെ കോട്ടൊക്കെട്ട് അറങ്ങേണ്ടി വരും അയിനനുസ്
അ അ അത്പ്പൊ മുപ്പത് ഉർപ്യന്റെ കോട്ട് അല്ല മുപ്പർപ്യന്റെ കോട്ട് കൈക്കെ പ്രശ്‌നം ഏ സോറി നൂറുർപ്യേന്റെ ആ
ഇന്നാ രണ്ടാക്കാരാവുമ്പൊന്നാ ഓസിക്കാണ്ട് കേറും ചെജ്ജ ഇന്ന വണ്ടികൊക്കണ്ട് കജ്ജാട്ടി കേറ
നമുക്ക് ആ വാണ്ടട്ത്ത്ക്ക് പോവും ചെയ്യാ അല്ലാതെ ഈ റിസോർട്ടൊന്നും നടക്ക്ണേപ്പല്ല റിസോ പിന്നെത്തറുപ്പ്യ ചെലവാ
റിസോട്ട് എത്ത രസം ഉണ്ടാവൂല അത് ഒരീസ് അഅ് കയിഞ്ഞ കയ്ഞ്ഞിലേ ആ പൈസക്ക്
രണ്ട് മുന്നീസം പോവാ
ട്ടൂറോവ അഅ് അയ്ലേറെസണ്ടകും
ട്ടൂറല്ല പറിയാ ട്രാവൽ
ആ എത്തായാലുപ്പത്താ
അപ്പൊ അങ്ങനെണ് ബട് ഞ ഇ അ അമ്മളെ പ്ലാന് അതന്നെ ത്തപറയാ ഡിൽ ഡിൽ ടിൽനെങ്ങനെ ണ്ടാവും
അങ്ങനെ അനെ ഡൽഹി യന്ത് രസണ്ടാവും പോയല്ല ടിപൊളിയായിട്ട് പോര
ഉം
ഊൻ്റെമോനെ ആലോചോക്യാ താജ്മഹല് ഓഫ് ഇങ്ങനെ റീലൊക്കെട്ത്ത് കുത്തബ്‌മിനാറ്
ആ മറ്റേ വിട്ടന്നാ ആ പള്ളി അതൊക്കെ നോർത്തിലാട്ടോ
പോവുമ്പം അവിടേക്ക് പോയ എല്ലോം കണ്ടു പോരാള്ളത്ണ്ട് ബോംബെ അതേമായിര്യ ന്നെ ബോംബെല് പോയാലും അടുത്തട്ത്ത് കുറേ സ്ഥലങ്ങള്ണ്ട് കാണാൻ
സ്ഥലങ്ങൾണ്ട് അങ്ങൻത്തെ ഫീലിട്ടണെങ്കില് ഒരാൾ രാജസ്ഥാൻ
ല്ലെ അടിപൊളിയേക്കാരം ജയ്പൂരൊക്കെ അനീലതി
ബ്ലൂ സിറ്റി ഉണ്ട് ഗോൾഡൻ സിറ്റിയോ ഗോൾഡനോ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് നമ്മള് ഞങ്ങള്ൾ ട്രിപ്പിന്റെ അന്ന് ആ ടൈമില് പ്ലാൻ ചെയ്ത
ആഹ
നാല് ആറ് പേര് ഹെ ഹെ പിന്നട്ട് സ്കൂളത്തെ ട്രിപ്പ് തന്നെ പോയി
അതിന്നും ഇപ്പനടക്കൂലയിന് ഒന്നാമത്
സ ചോയ്സാട്ടോ
അവസാന അടിപൊളിയന്നേരം ആറ്റതണ്ടോ ജ്ജ് ട്രെയിനിലൊക്കെ കേറി പോണ റ്റെ ചരി
ആഹ അത് ചിലപ്പോ മരുഭൂമിത്തെതേയ്ക്കാരം സഹാറ ഡീസേർട്ട് ള്ളല്ലോ കറിയില്ല കറക്ട് കാരണം ഈ ജാസ്ഥതാനക്ക് എന്തെലുണ്ട് എന്താ കാശ്, തണലീനെകാരം ഉം ശേ രാസാക്ക് കണക്ഷൻ രണ്ട്തായത് കണക്ഷൻ മീൻസ് അഹമ്മദാബാദ് പോണം ആദ്യം ഏഹ അഹമ്മദാബാദ് പോണ ഉണ്ടോന്ണ് പക്ഷേ കുറച്ച് ടാസ്ക്കാണ് അഹമ്മദാബാദ് പോയേ അ കുറച്ച് എന്നൊക്കെ കേട്ടു നമ്മക്ക് തന്നെ ധാരാളംല്ലേ നമ്മുക്ക് ആ ലോ നമ്മളെപ്പോഴും ലോയ ആഹ ആഹ ആ ആ ആ പ്ലാനോല്ലോളോ
അങ്ങനത്തെ മൈൻഡ് ആണ് അതിന് മ പ ട്ടിണി കിടന്നാലും വെണ്ടീല പറഞ്ഞില്ലേ
ആഹ്
പിന്നെ പിന്നെ എന്തൊക്കെ
പിന്നെത്താ ഇതന്നെ മെയിൻ ആഎത്തുല്ലാ വേറെത്താ ഇനി നമ്മുക്ക് ഇതെങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ആവണം
ഓടിക്കേകണം തെണ്ടണം ഇവിടെ നിന്ന് കൊറച്ചഴിഞ്ഞിട്ട് രാജ്യം വിട്ട് തെണ്ടണം
ആഹ് വിസ ഒരു ഒരു ഇൻ്റർനാഷണൽ ഏ
റ്റ്യ ആ ലക്ഷദ്വീപ് ഒക്കെ ഇപ്പൊ നടക്കും ഓ പത്തുപോർപ്യണയിൻ
ഇപ്പം മാണ്ടാ അല്ല ടിക്കറ്റ് ടിക്കറ്റും ടിക്കറ്റിനും ഓ അങ്ങട്ടൊക്കെ പാക്കേജ് ഇട്ത്ത് പോ ഉം ന്നാ ശരി
ആ പ്ലാൻ ചെയ്തിട്ട് പറയാം ഓക്കെ ബൈ ബൈ സി യു